ആ കേക്ക്ന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആ പിന്നെ കുറേ ദിവസായില്ലെ വിളിച്ചിട്ട്
ആഹ് കൊറേ ദിവസായിലെ. അല്ല സ്കൂൾ തുറക്കണൊക്കെ ആയതോണ്ട് തെരക്കായി പോയി ഞാനും വിളിക്ക് ഓർക്കാറ്ണ്ട് വിളിക്കണം വിളിക്കണംന്ന്
ആഹ് പിന്നെ രാവില്ത്തെ രാവിലത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞാ
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂള് വിട്ടു. അപ്പ ഇങ്ങനെ ഇരുന്നപ്പ ഒന്ന് വിളിച്ചതാ.
ആഹ് വിളിച്ച് ണ്.
ഇനി അല്ലാത്ത പണികള് ഇണ്ട്ട്ടോ. അലക്കാന് തൊടക്കാന് അങ്ങനെയൊക്കെ ഇണ്ട്.
ആഹ്
അവിട്യാെ
ഇവിടെ അലക്കലാം കഴിഞ്ഞ് ആഹ് രാവിലത്തെ ചായോട് കഴിഞ്ഞ്. പിന്നെ ഉച്ചക്കത്തെ കറിപ്പ റെഡിയായി.
ആ
പണി ഇപ്പൊ കയിഞ്ഞുള്ളു മീ മേടിച്ച്. ആഹ് ആഹ് പി മീൻ കറി വെച്ച് മാങ്ങിട്ടിട്ട്.
ആഹ് അത് നല്ലതാലെ. പുളി അപ്പൊ പുളി ഒഴിക്കൊ.
ഇല്ല പുുള്ളിയൊക്കില്ല മാങ്ങക്ക് നല്ല പുളിയുണ്ട്. ഞങ്ങളെ വീട്ടി തന്നെ ഇണ്ടാവണ മാ മാവില ഉണ്ടാവ്ണ മാങ്ങേണ് ഹലോ ഹലോ ഹലോ
പച്ചമീനില് മാങ്ങ ഇടോ.
ആ പച്ച മീ മാങ്ങി ഇടും.
അതെ ഏഹ് വറ് തേങ്ങ തേങ്ങ അരച്ചിട്ടാ
ആ തേങ്ങ അരച്ചിട്ട്.
ആഹ് അപ്പൊ നമ്മളെ ഒരു പുളി ഇട്ട വളംപൊളിയോ.
ഇല്ല വ അതൊന്നും ഇടൂല. ഞങ്ങടെ മാങ്ങക്ക് പുളിണ്ട് നല്ല
ആഹ് ഏതാ മാങ്ങ കിളിച്ചുണ്ടനാ
കിളിച്ചുണ്ടനല്ല അണ്ട പ്രിയൂര് ആഹ് പ്രിയൂര് ആ നല്ല പക്ഷെ പേര്. ഇത് എങ്ങനെ വന്നുന്ന് ഇനിക്കറിയില്ല എന്ന് പറാ
ഉം
ഹസ്ബെന്റ് മാങ്ങന്നാ ചെറുപ്പത്തിലെ ഇട്ടേനോട് അപ്പൊ ആ ഹസ്ബന്റ്ന്റെ വീട്ടില് ആഹ് പുളി ഇണ്ട്. പക്ഷെ അത് പഴുക്കയും ചെയ്യും. നമ്മ പഴിപ്പിക്കാ വെച്ചാ
പഴുക്കയും ചെയ്യാ. പുളി ഇള്ള മാങ്ങ പഴുത്താ മധുരായിരിക്കുവല്ലോ.
ഇതിന് അണ്ടി ഇല്ല. അണ്ടി കൊറവാണ്. ആ ഇല്ല അങ്ങൻ അത് തന്നെ നമുക്ക് ചുമ്മാ ഇര്ന്ന് തിന്നയും ചെയ്യാ.
ആഹ് അത് നമ്മള് കുരു ഇട്ടാല് ഇണ്ടാവുന്ന്ണ്ടോ.
ആഹ് ഇണ്ടാവുന്നുണ്ട് അങ്ങനെ ചെറുപ്പത്തില എന്താ വലചെറിഞ്ഞ ഉണ്ടായ മാങ്ങ പറയണ്ട്
ഏഹ് വല്ല്യ മാ വല്ല്യാ മാങ്ങായി മാവായിട്ടുണ്ടോ
വല്യമാവല്ല ആഹ് പൊക്ക ഇല്ല പൊക്കം കുറവാണ് ആഹ് അങ്ങനെ വലുതായി പന്തതിലിച്ചിട്ടുംല്ല പൊക്കം കുറവാണ് പക്ഷെ എല്ലാ വർഷത്തി രണ്ടും പ്രാവശ്യമെങ്കിലും പൂത്ത് മാങ്ങ ഉണ്ടാവാറുണ്ട് കുറെ ഉണ്ടാവട്ടെ മാങ്ങ
ആഹ് എത്ര വർഷമായി ഇപ്പ കൈ വെ
ഇപ്പ ഉണ്ടായിട്ട് പത്ത മുപ്പ വർഷായി
ആണോ അത്രകെ ആയിലേ ആഹ്
അത്ര പക്ഷെ ഞങ്ങ വെട്ടിക്കളഞ്ഞിട്ടും ഇല്ലന്ന് പറഞ്ഞ ഓടിന്റെ മുകളിലേക്ക് ചാഞ്ഞ്ഞുണ്ട് അപ്പ എപ്പോഴും പറേ വെട്ടിക്കള വെട്ടിക്കളന്ന് പക്ഷെ കളഞ്ഞ എന്താണ് ഇല്ല ഇങ് വാങ്ങാൻ കിട്ടുകയൊന്നുല്ല പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും
ആഹ് അതെ നല്ല മാങ്ങല്ലേ എന്തിന വെട്ടിക്കളയണ് ആഹ് കൊമ്പൊക്കെ വെട്ടിയാൽ മതി
ആഹ് കൊമ്പ് വെട്ടിക്കളയും കൊമ്പ് വെട്ടിയിട്ടുണ്ടെന്ന ആഹ് അപ്പുറത്തേക്ക് ഓടിലേക്ക് ചാഞ്ഞിടാ ഇത് ചിലപ്പോ ഭാരം കാണണം ചിലപ്പോ ആ പൊക്കത്ത് വീഴാൻ ചാൻസ് ഉണ്ട്
ആണല്ലേ ഇന്നാ മതി ഉം മീൻ കറിയും പിന്നെന്താ
മീൻ കറിയും മീൻ വറുത്തതും ഉച്ചത്തേക്ക് ആഹ് അവിടെയാ
ഇവിടെ ആഹ് ചക്കക്കുരും മാങ്ങായയും വെക്കാന്ന് വെച്ചാൽ അത് നന്നാക്കി വെച്ചിട്ടുണ്ട് ശരി കുക്കറിൽ ഇടയാച്ച ശരിയാക്കിയിട്ടില്ല
ആഹ് മാങ്ങീയിട്ട് ആഹ് അത് ച കിളിച്ചുണ്ട ആഹ് ആഹ് മനസ്സിലായി ഇപ്പൊ ചക്കടെ സീസൺ ആണെന്ന് തോന്നു ല്ലേ
ആഹ് ചക്ക ഇണ്ട് നമ്മുക്ക് അവിടെ ഉണ്ടോ ചക്ക ഉണ്ടാ
വീട്ടിലുണ്ടാ ഇവിടെ ഇല്ല ഇവിടെ ഇപ്പൊ വണ്ടി കൊണ്ടൊന്ന് വഴി വഴി വക്കത്തില് വിൽക്കണ കാണാ ചിലതില് വെള്ള വെള്ള വെള്ളം ഒഴിക്കൂ ഈ മഴയെല്ലാം വന്നാ കാരണ മധുരം കുറവായിക്കും ഉം ഉം ഞങ്ങളെ മെ വെക്കാറില്ല മേടിക്കാറില്ല അപ്പ എന്റെ അമ്മ ജോലിക്ക് പോകണണ്ടേ അപ്പ അവിടത്തെ വീട്ടിലുണ്ട് അപ്പ അവിടുന്ന് കൊണ്ടരും ഇടക്ക് വീട്ടിലുണ്ടാവണ അല്ലാതെ വഴീന്ന് മേടിക്കൊന്നുല്ല
ആഹ് അഹ് ശരി
പിന്നെ ഞങ്ങളുടെ ഈ വാതിക്കൽ ഇപ്പൊ ഉത്സവം തുടങ്ങാൻ പോണനെ
ആണോ എന്ത് എന്താ ഉത്സവ
അതെ ദേവിയുടെ
ആഹ് അമ്പലത്തിൽ ല്ലേ
അമ്പലത്തില് ആഹ് അഞ്ചു ദിവസത്തെ പരിപാടിയ വെച്ചേക്കണ
അതെ ആഹ് രാത്രി ലെ
രാത്രിയക്ക് പരിപാടി മഴ കാരണം എങ്ങനെയന്നറിയില്ല ഇന്നലെ തുടങ്ങി
ആണോ ഉം
ആഹ് പിന്നെ ഓരോ ദിവസം ഓരോ പരിപാടികളായിരിക്കും ഗാനമേള അതുപോലെ മെഗാഷോ ഇങ്ങനെ ഓരോ പരിപാടികളായിരിക്കും ഈ മറ്റേ ആഹ് ഓരോ ടീമിന്റെ ഈ നാടൻ പാട്ട് കാരുല്ലേ ആ പ്ര പ്രസീ പ്രസന്നെ പ്രസീതെ ആഹ് ഫേമസ് ആല്ല അവര് ആ അവരുടെ പാട്ടുണ്ടാവ അവരെ വിളിച്ചേക്കണ
അതെ അപ്പൊ നിങ്ങളെല്ലാരും അങ്ങനെ പോകൂലേ
ആഹ് ഞങ്ങള് പോകും രാത്രി പരിപാടി പത്തു മണി പ പത്തരവരെ ഉണ്ടാവുള്ളൂ പി അത് കഴിഞ്ഞ് നടത്താൻ പാടില്ലല്ലോ ഇങ്ങനെ ശബ്ദങ്ങളൊന്നും വരാൻ പാടിലെലോ
എല്ലായിടത്തും ഉണ്ടല്ലോ കല്യാണത്തിന്റെ തലേദിവസം വരെ പത്തു മണി കഴിഞ്ഞ മൈ നമ്മള് അവിടെ പ പരിപാടി നടത്തുന്ന നടത്തി കൊണ്ടിരിക്ക അവര് അയ്ന്റെ ബാ ക്കിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ടീം അവർ വന്നിട്ടത് ലൈറ്റ് അണ് ഓഫ് ആക്കും അങ്ങനെയാണ് ആഹ് എന്റെ ഉ ഇവിടെ അമ്മാവന്റെ മോളെ കല്യാണത്തിനും കഴിഞ്ഞ മാസായിരുന്നു എന്നിട്ട് ഇവര് കൊറെ പ്രാക്ടീസ് ഒക്കെ ചെയ്തായിരുന്നു പിള്ളേരൊക്കെ ഡാൻസും പാട്ടും ഒക്കെ അവർക്കൊന്നും സമയം കിട്ടില്ല ഏ അവര് പറഞ്ഞത് ഒരു പത്ത് മണി പത്തരയാണ് അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നമ്മളിപ്പോ പരിപാടി നടത്തുവല്ലോ പ ഡാൻസ് കളിക്കാൻ ഇങ്ങനെ നിൽക്കായിരുന്നു അവര് വന്ന് ഒന്നും പറയുന്നില്ല ആ സമയം വന്ന്‌ അവര് ഓഫ് ആക്കും ലൈറ്റ് ആഹ് ഈ ഓഡിറ്റോറിയത്തിന്റെ കാരണം അവർക്കാണതിന്റെ അടു ടുത്തുള്ളവര് പരാതി കൊടുക്കും
ഓഹ് അഹ് ശരിയാണ്
ആഹ് എന്നിട്ട് അവര് പ്രാക്ടീസ് ചെയ്തതൊന്നും കളിക്കാൻ സമയം കിട്ടില്ലന്ന് പറയുന്നുണ്ട്
ആ
അവര് ലൈറ്റ് ഓഫ് ആക്കും പിന്നെ പിന്നെ ലൈറ്റ് ഇട്ട് കൊടുക്കും പിന്നെ ഇഞ്ഞി സമയം കഴിഞ്ഞു എന്നുള്ളത അത് സൂചന കൊടുക്കാണ്
ആഹ് സൂചന തന്നിട്ട് പോണയാ അവര് നമ്മ എന്തായാലും പിന്നെ ഇത് ലൈറ്റിട്ട് നമ്മ പിന്നെ കളിക്കയും ചെയ്യും
ആഹ് പിന്നെ ലേറ്റ് ഇട്ടിട്ട് ഒക്കെ എടുത്തിട്ട് പോവാൻ പറയും മതി പറയും ഇന്നത്തെ പരിപാടി നിർത്താൻ പറയും
നിർത്താലേ ആഹ്
അങ്ങനെ അതെല്ലായിടത്തും ഉണ്ട് ഇപ്പൊ
ആ ഇപ്പ ഇവിടെ അന്നദാനം പരിപാടിയില് ഉണ്ട് രാവിലെ ഭക്ഷണം ഇങ്ങനെ അഞ്ചു ദിവസത്തേക്ക് ഭക്ഷ കിട്ടണുണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ വെക്കണത് അടുത്തുള്ളവര് തന്നെ ആണേ വെച്ച് ആഹ് കൊടുക്കും ഇന്നലെ ഞാൻ പോയേച്ച് പച്ചക്കറി അരിയാൻ വേണ്ടിയല്ലാം സാമ്പാറും ഉണ്ടാവും ഒരു കൂട്ടം ഏഹ് ഒലത്തു കറിയും ഉണ്ടാവും അച്ചാറും ഉണ്ടാവും
ആഹ് ശരി
ആഹ് ചെറിയൊരു അമ്പലമാണ് അപ്പൊ എന്നാലും ആൾക്കാര് ഉണ്ടാവും പറഞ പറഞ്ഞറിഞ്ഞു വന്ന ആൾക്കാരെ പക്ഷെ ഇതേ പോലെ ഒരു പത്തനൂറ് പേര് നൂറ്റി അമ്പത് പേര് ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി
ശരി
പിന്നെ അവിടെ എങ്ങനെയാണ് ഉത്സവങ്ങളെല്ലാം
ഇവിടെ ഉത്സവം പറഞ്ഞിട്ട് ഇവിടെ നമ്മടെ ഒരു അമ്പലത്തിലുള്ള ഉത്സവാ ണ് പക്ഷെ അത് അങ്ങനെ എന്താ നമ്മുടെ ടൌണിൽ വച്ചിട്ടാണ് നട ഇതെല്ലാ വർഷം ജനുവരിൽണ്ട് എന്നിട്ട് അന്നദാനം ഒക്കെ തലേ ദി വസന്നധാനം നടത്തും അതില് അവിടെ അടുത്ത് ഈ അമ്പലത്തിന്റെ ആ ഒരു ഏരിയാണ് പിന്നെ കോവിലകത്ത്ന്ന് പറയും ആവര് പണ്ടുള്ള രാജാക്കന്മാര് താമസിച്ചിരുന്ന കോവിലക്കാണ് അത് അവര് നടത്തിയതാണ് തുടങ്ങിയതാണ് സ്കൂൾ ഹൈസ്കൂൾ അതിന്റെ പേരിലാണ് ഇതെല്ലാ വർഷം അതിന്റെ അടുത്തൊരു അമ്പലണ്ട് പക്ഷെ അത് നമ്മളെ ഒരു നമ്മുടെ നാടിൻന്റെ ഒരു ഉത്സവമായിട്ടാണ് മാറനേ എല്ലാ വർഷം ജനുവരില് ഉത്സവുണ്ട് അതുപോലെ ഓരോ ദിവസം ആ ഫസ്റ്റ് ദിവസം അന്നദാനം ആഹ് കോല കോവിലകത്ത് വെച്ചിട്ടാണ് അന്നദാനം കൊടുക്കുക
ആനൽ ഉണ്ടാവോ അപ്പ
ആഹ് അതൊക്കെ കോവിലകത്ത് ഫസ്റ്റ് ഒറ്റ ദിവസം അതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ടൗണില് വെച്ചിട്ടാണ് ഒരു പത്തിരുപത് ദിവസത്തെ് എല്ലാ പരിപാടിയ അതില് നമ്മള് എന്ത്റിഞ്ഞല്ല യാന്ത്ര ഊഞ്ഞാല പിന്നെ നമ്മള് കുട്ടികൾക്കുള്ള കളിക്ക അങ്ങനത്തെ ഐറ്റംസ് വരും
ആഹ് ആഹ് ആ ആ
ആ പത്ത് ഇരുപത് ദിവസം ഉണ്ടാവും ഫസ്റ്റ് ദിവസ അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മളെ ടൗണിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ
ടൗണില് വെച്ച് ആ ആ ആ പോലെ
കോവിലകത്ത് വെച്ചിട്ട് അവര് പണ്ട് താമസിച്ച രാജാക്കന്മാരാണ്.
രാജ ആഹ് ആഹ് ഈ തമ്പുരാട്ടിമാരി അങ്ങനെ ഉണ്ടെന്നോ അല്ലേ തലമുറുക്കർ ആഹ്. ആണല്ലേ ആ ആ.
അവര് തുടങ്ങിയതാണ് അവിടെ നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു ഹൈസ്കൂള് അത് പിന്നെ ഗവൺമെന്റ് ഏറ്റെടുത്തു, അവരുണ്ടാക്കിയ സ്കൂളാണ്. ഇപ്പോ ഗവൺമെന്റ് സ്കൂളാ ആ അതെ ആ കോവിലക ത്ത് ആ അവരോർമ്മക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാ വർഷം അന്നദാനം കോവിലകക്കെ ഇപ്പളും ഉണ്ട് ട്ടോ.
ആഹ് ആ ആഹ് ഇപ്പോ അവരുടെ ആ തലമുറക്കാരല്ലേ മക്കള് നടത്തിക്കൊണ്ട് പോണേണ്.
മക്കളെ മക്കളൊക്കെ ആയിരിക്കും ഇത് എത്രയോ വർഷായി.
ഇപ്പോ ആ ഉസ് എത്ര എത്ര നാളായി സ്കൂള് ഇപ്പോ
ആഹ് നമ്മളെ സ്കൂളിപ്പോ എൺപത് വർഷം
എൺപത് വർഷോ?
ആഹ് എൻമ്പത് വർഷായി എന്റെ ചേ
ആഹ് അ അത്ര കാല കാലയളവണ്ടല്ലേ.
ആഹ് അത്ര കാലയളവുണ്ടേ, എൻപതു വർഷത്തെ സ്കൂളാണ് അപ്പോ അതില് അഞ്ചാം ക്ലാസ് മുതൽ പ പ്ലസ് ടു വരെണ്ട്.
അത് മക്കളിപ്പ അവിടെ പഠിക്കണേ അല്ലെങ്കില്
ആഹ് ആഹ് ഉം ആ അവിടെ പഠിക്കണത്.
ആഹ് ആഹ്.
മോള് കഴിഞ്ഞു മോള് പ്ലസ് ടു കഴിഞ്ഞു. ഞാനൊക്കെ അവിടെത്തന്നെ പഠിച്ചേ. ആഹ് ആഹ് ഞാന് എന്റെ വീടും കല്യാണം കഴിച്ച വീടും ഒക്കെ അതിനടുത്ത രണ്ട് കിലോമീറ്റർ.
അടുത്ത് തന്നെണ് ആ പ്രദേശത്ത് തന്നെയ.
ഇപ്പോ നമ്മളെ ഈ രണ്ടു മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളരൊക്കെ ഉള്ള സ്കൂൾ ഉപയോഗിക്കുന്നത് ഈ സ്കൂൾ തന്നെയാ.
അപ്പം കല്യാണം ഏ ആലേയ്ച്ച. ആലോചന ആയിട്ട് വന്നേണോ അല്ലെങ്കില്.
അല്ല, ആലോചനായിട്ട് വന്നതാ അത് എന്റെ ആഹ് എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ വീട് എന്റെ വീട് ഈ വീടിന്റെ അടുത്താണ്. ഇവിടെയാണ് ആ അപ്പോ അങ്ങനെ അങ്ങനെ ചോദിച്ചിണ്ട് വന്ന കല്യാണ.
പിന്നെ ഇപ്പത്തെ കാലാവസ്ഥ അവിടെ മഴയൊക്കെ ഇണ്ടാ.
ആഹ് മഴ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് ഒരു കുറവുണ്ട്, ഇന്നലെ നല്ല മഴ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യായിരുന്നു.
നല്ല മഴന്നല്ലേ ഇപ്പം എങ്ങനെണ് ഇപ്പോ കുറവുണ്ടന്ന് തോ ല്ലേ പേര് മാത്രണ്ട് ആ
അങ്ങോട്ടോ.
ഞങ്ങളെ ഇവിടെ ഇന്നലെ കൊഴപ്പമില്ല കുറച്ച് ഇ ഇപ്പളും കുഴപ്പല്ലട്ടാ എന്ന് പറഞ്ഞാ വെയിലില്ല രണ്ടും കൂടിയ അവസ്ഥാണ്. പൊ പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കണ്. എനിക്കൊരു കോള് വരുന്നുണ്ട് ആഹ് ശരി ശരി എനിക്കൊരു കോള് വന്നെണ്ട് ആഹ് ശരിയന്ന.